ആ പറയ് കോളി ഏ ബെല്ലടിക്കേണ്ടായില്ലയ
ആ അത് ചെലപ്പം അങ്ങനെയാണേ
അതെയല്ലെ ഫുഡയിച്ചോ ചേച്ചി അതെന്തായിരുന്നു സ്പെഷ്യല്
ഏ പച്ചക്കറിണ്ട് മീനും ഉണ്ട് നിയക്ക് എന്താ
ഇന്നിപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ലയാ ചെമ്മീൻ ഇരിപ്പ്ണ്ടായി അപ്പൊ അത് വർ ഒരു ചമ്മന്തി അരച്ചു പിന്നെ നമ്മുടെ അലയുടെ ഒരു ഗണത്തി പെട്ട ഒരു മീൻ ഉണ്ടായിരുന്നു കിരിയാൻ അത് വറത്തു ഞാനേ കടേൽ വ ണ്ട് അപ്പൊ എനിക്കൊ രു മണി ഒടങ്ങി ആറെ പതിനഞ്ച് വരെന് ഷിഫ്റ്റ് വരണേ ആറരടെ ബസ്സിന് വീട്ടിലേക്ക് പോകും അപ്പൊ ഞാൻ കടയിലാണ് ഇപ്പ
ഏ ഉച്ചന് ശേഷാണോ ഡ്യൂട്ടി
ആ ഒരു മണിക്ക്
അപ്പൊ എന്താ ഡ്യൂട്ടി
ഏ തുണിക്കടയില്
ആ അത് രാവി മുതൽ വൈകുന്നേരം വ
ആഹ രാവിലെ രാവിലെ ഇവിടെ ആ തിന്റെ ഓണറുണ്ടാവും അപ്പൊ ആള് ഞാൻ വരുമ്പോ വീട്ടിൽ പോവും അപ്പ ഞാൻ പോവാറുമ്പളേക്ക് ആള് വീട്ടിലെ പണികളെ ക്ക കഴിച് വച്ചട്ട് വരും അങ്ങനെ ഉം പിന്നെ എന്താണ് വിശേഷം
ഒക്കെ സുഖം
അതെ ഏ മാരിഡാണോ
മാരിടാണ്
ആ മക്കളൊക്ക
രണ്ടാള്ണ്ട്
അതെ എന്തോരായി
വലുത് ഏഴാം ക്ലാസിലാണ് ചെറുത് രണ്ടാം ക്ലാസി ല്
അതെ ഏഴ് ഏഴിലേക്ക് ആയി മറ്റുള്ളത് എഴീന്ന് കഴിഞ്ഞോ
അല്ല ഏഴിലേക്ക്
ആഹ് അപ്പ അപ്പേൻ എന്റെ മോന്റെ പ്രായം തന്നെയാ എന്റെ മോനും ഏഴിലേക്കാണ്
ആഹ് വല്ല്യതാ
ആ വെല്ലിയ മോനാണ്
അല്ല ആഹ് പിന്നെ അയിന്റെ താഴല്ലേ
ആ താഴെ ഒള്ളത് മോളാണ് മോള് അംഗൻവാടി പോണ്
ആഏ
ഉം അങ്ങനെ
അതെയതെ
പിന്നെ ചേട്ടന് എന്ത് പറയ്ണ്
ഒക്ക സുഖായിട്ടിരിക്കുണു
അതെ ചേട്ടന് എന്താ വർക്കപ്പ വരണേ
അത് ഇവിടെ സാദാ വർക്കന്നേണ് ഇവിടെ കോറിയിലാണ് ചെങ്കല്ലിന്റെ
ഉവ്വ ഉവ്വ ഉവ്വ ഉവ്വ മടയില് ലേ ചേട്ടനെ പന്തല് ഡെക്കറേഷ ഷൻ അങ്ങനത്തെ പരിപാടികള് അതന്നെ കല്യാണ രാമൻല് പറഞ്ഞ്ള്ളേ ഒരു കൊച്ചിന്റെ ജനനം മുതല് മരണം വരെ ആ അതാണ് ചിലവർക്ക് ഇത് പറയുമ്പോ മനസ്സിലായി പന്തലിന്റെ പണിയോ പെട്ടെന്ന് ഓ അപ്പൊ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞ അവർക്ക് വേഗം മനസ്സിലായിക്കോളൂം അങ്ങനെ ഉം പിന്നെ എന്നാണ് വിശേഷ ങ്ങള് ഇഞ്ഞ് ഇപ്പോ രണ്ടാഴ്ചക്കൂടി കയിഞ്ഞാ സ്കൂള് തുറക്കൂല്ലേ അല്ലാണ്ട് കണ്ണടച്ച് ഏ തുറന്ന
ആഹ് എത്ര പെട്ടന്ന് ഇപ്പോ ഒരു മാസം ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസായി തൊടങ്ങി ല്ലേ
പത്താന്തിയേയിലേ ഉം അമ്മേഅച്ഛനും ഒക്കെ ഉണ്ടാ വീ ല് ഇപ്പചേച്ചി താമസിക്കുന്നോടുത്ത്
ഇല്ല അവര് വേറെ വീട്ടിലാണ്
അതെല്ലേ നിങ്ങ നാല് പേരും ഒരു ട്ട് ല് ലെ ഞങ്ങളെ പോലെന്നെ അമ്മേഅച്ഛനും ഒന്നൂല്യ ഞ ഞങ്ങള് നാലുപേര് മാത്രം ഒരു കുടുംബം
ആഹ അപ്പൊ അവര് വേറെ വീട്ടില
ആ ഏ ചേട്ടന്റെ കൂടെയാണ് അമ്മായിമ്മ
ആഹ
എന്റെ അമ്മ ഒരു വീട്ടില് ജോലിക്ക് നിക്കാണ് രാവും പകലും ആള് ഇടയ്ക്ക് വന്നു പോകും അതക്കെ ഉള്ളു
നിങ്ങളമ്മേ അപ്പൊ അച്ഛനോ
ഇല്ല ഇല്ല അച്ഛനില്ല അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ പത്ത് കൊല്ലം കഴിഞ്ഞു
ഓ അപ്പൊ എന്നിട്ട് അവിടാന്നോ വെക്കലൊക്കെ
ആഹ് അവിടാണ് നിക്കല് രാവും പകലും അവിടെ നിക്കല് അവിടെ രണ്ട് വയസ്സായ ആൾക്കാരാണ് ഭർത്താവും ഭാര്യയും അപ്പൊ അവരെ നോക്കാ നിക്കണ്
ആഹ
ഉം എങ്ങനെ
നിങ്ങളൊരു മോളന്നെ ഉള്ളൂ
അല്ലല്ല അല്ലല്ല വേറെ മോളും കൂട്ടി ണ്ട് ചേച്ച ളും നല്ലോണം വയസ്സുണ്ട് പത്ത് വയസ്സന് മൂത്ത മൂത്തതാണ് എന്നെക്കാളും ആ അവളുടെ മൂത്തവള് നഴ്സിംഗ് കഴിഞ്ഞു
ആഹ
ഉം രണ്ടാമത്തവള് നഴ്സിങ്ങിന് പോയട് മൂന്നാത്തവള് ബാംഗ്ലൂര് അനസ്തേഷ്യക്ക് പഠിക്കണ് അത്രയും വലിയ പിള്ളോരാ
ആ ഹഹഹ
ഹി അങ്ങനെ
അങ്ങെ
പിന്നെ പി ഇളയ ആൾക്ക് കുറുമ്പൊക്കെ ഉണ്ടാ
ഇല്ല അങ്ങാത്തതൊന്നും ഇല്ല
അതെ മൂത്തത് ആൺകുട്ടി ച്ച മോളാലേ അപ്പൊ രണ്ടാമത്തയോ
വർമാ
ആഹ് അപ്പൊ കൊഴപ്പം പ്പണ്ടാവില്ല അപ്പൊ ചേച്ചിയോട് ചേച്ചിയുടെ അടുത്ത് സ്നേഹൊ
ആഹ് സ്നേഹണ്ട് അടികൂടി കുറിയും ചെയ്യും
ആ അ എന്നാലും ചെല സമയത്തല്ലേ അടിപി
ആ ചെലര് ആഹ് അപ്പു ഭയങ്കര സ്നേഹിക്കാരോ
ഹാ ആ അവൻ ടെ അതന്നെയാണ് ഏഹ് അച്ഛനും അമ്മയില്യാ ത്തപ്പെ അവള് ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും നമ്മൾടെ ഒരാൾടെ തലവെട്ടം കണ്ടാ പിന്നെ അത്രേം നേരം വരെ നോ ക്കി അവന അടിക്കാ തൊഴി ക്യാ എന്ന മാന്ത്യേം എന്ന പിച്ചിയമ്പം പരാതികളാ പിന്നെ ഒള്ളേ
അപ്പൊ ങ്ങള് പോരുമ്പ ആരാ നോക്ക
ഞാൻ പോരുമ്പ എന്റെ മോനെ നോ ക്കണേ വ്യാറെയാരും ഇല്ലല്ലോ വീ ല്ലെ അവര് ടി വി കണ്ടിരുന്നോളും പിന്നെ നമ്മുടെ ഉമ്മനെ ഏ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽത്തെ വീട് ഏഹ് അച്ഛൻ്റെ ഏഹ് ആൾടെ അച്ഛൻ്റെ അനിയ ചേട്ടൻ്റെ വീടണ് അ അപ്പ അവിടെ പോയിരുന്നവരു ടി വി കൺ ട്ടോളും അവിടിരുന്ന് കൊറച്ച്യമ്പം കളിച്ച് ഏഹ് കളിച്ചോളും അപ്പളേക്കും ന്നെ ആള് വരും ആള് അഞ്ചു മണിയുമ്പോളേക്കും വരും
ആഹ്
ഉം അങ്ങനെയൊക്കെ പോണ് ഇവളെ ഈ നോ ക്കാൾ ഇത് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ പണിക്കൊക്കെ എറങ്ങി തിരിക്കണെ വേറെ ജോലിക്കൊക്കെ വിളിക്കണണ്ട് പക്ഷെ നമുക്ക് പോവാം പറ്റണില്ലല്ലോ അങ്ങനത്തെ സാഹചര്യങ്ങള് ഉം ജോലിക്ക് പോയിണ്ടായിരുന്നാ എച് ച്ചീ ഹലോ ഹലോ
ആ യ്ക്കാരുന്നില്ലേ
ഇല്ലല്ലാ ആഹ് ആഹ് ആ കേക്കണ്ട് കേക്കണ്ട് എടക്കൊന്ന് മുറിഞ്ഞു ആ എടയ്ക്കൊന്നേ ഉം കേക്കാണ്ടായ പോലെ തോന്നിയ അതാന് ഞാൻ ഹലോ ന്നങ്ങനെ പറനോണ്ടിന്ന അങ്ങനെ പിന്നെന്തായിരുന്നു ഇവിത്തെ വിശേഷങ്ങളൊക്കെ ടൂറൊക്കെ പോയാരുന്നാ
ഇല്ല വെക്കേഷനവ്ടയും പോയില്ല
ആ അതെ ഞങ്ങളും ച അത് ചേച്ചി എവിടേക്കും പോയില്ല ആൾക്കാണെങ്കി ആ ജോലിയുണ്ട് ഞാനാണെങ്കിപ്പിന്നെ ഇങ്ങടും വെരന്നം പിന്ന ആകെ കൂടെ ഒരു ഞാറായ് ക്ഷ് നമുക്ക് കിട്ടുള്ളൂ അത് നമ്മള് ഉല്ലസ് ഇഗ്യാം പൂവോ വീട്ടില് ഇത്തിരിയരം കെടന്ന് ഒറങ്ങോ
കൊറെയായോജോലിക്കൊല്ലാംഇറങ്ങീട്ട്
പോുകുടെ നാളേയ ജോലിക്ക്
ആ അവിടെ തന്നെ സ്ഥിരായിട്ട് ആ ഒച്ചേന്റെ വേഷമുള്ള കുറച്ചു നേര ആയണ്ട് ബുദ്ധിമുട്ടൊന്നൂംഉണ്ടാവില്ല ല്ലേ
ഇല്ല്ല്ല കുറച്ച്നേര് ആയതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മളെ അവളെ കാലത്ത് പത്ത് മണിയാവുമ്പം അങ്ങൻവാടി ഉണ്ടാക്കണം അപ്പൊ ഇവന്സ്കൂള് പുറം തുറന്നു കഴിഞ്ഞാ പി വേറെ ആരും ഇല്ലേ വീട്ടില് നമുക്ക് ഒരു നേരം നമുക്കൊന്ന് സമാധാനമായിട്ട് കൊണ്ടന്നാക്കി വരല്ലോ പിന്നെ പിന്നെ വൈകുന്നേരത്തെ കാര്യംല്ലേ
ആഹ അപ്പൊ മൂന്ന് മണിക്കാരാ
മൂന്നരകുമ്പോ അവള് പോരുള്ളൂ അപ്പെ അവിടെ ഹെൽപ് ഇപ്പഴ ടീച്ചറ് നമ്മുടെ തൊട്ട് വീടിന്റെ തൊട്ട് അടുത്തുള്ളത ആളപ്പേ നമ്മുടെ ബന്ധത് ത്തിലുള്ള വീട് അവിടെ ഇണ്ട് അവിടെ കുണ്ടാക്കും അപ്പൊ ഇവൻ മൂന്നേ അമ്പത്തി അമ്പതിന് ഇവന്റെ സ്കൂൾ ബസ്സ് വരും അപ്പൊ പിന്നെ അവൻ നോക്കും പിന്നെ അപ്പളേക്ക് ആള് വരും ആ അങ്ങനെ പോണ് അതാണ് ഇങ്ങനത്തെ ഒരു ഇതിന് പോണ് അപ്പ അവളെ നോക്കാൻ വീട്ടിലുംആര് ഇല്ലെ ഫുൾ ഡേ ഉള്ള പണിക്ക് പോവാംഅതിന് കൊഴപ്പൊന്നുംല്ല അങ്ങനെ ഇനിയിപ്പ വൈകുനേരത്തെ എന്തൊക്കയ പരിപാടി് ഉച്ചക്കാലത്തെ ഇരി അത് തന്നെ ഭക്ഷണം അത് തന്നല്ലേ ഞങ്ങക്ക് ഇനിയിപ്പോ ആള് ചിലപ്പോ പണികഴിഞ്ഞുവരുമ്പോൾ എന്തിലൊക്കെ മേടിച്ചൂകൊണ്ട് വരും അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാ വെയ്ക്കണം ചോറ് കാലത്ത് വെച്ചത് ഇരിക്കുണ്ട് പിന്നെ ഇനിപ്പം ചോറ് വയ് കൂട്ടാൻന്റെ പരിപാടിയാണ് നമ്മളെ വീട്ടമ്മമാർക്ക് കൂട്ടാൻ വെക്കണ ഒരു ഒരു ടാസ പണി അതൊരു ഭയങ്കര ടാസ്ക് തന്നെയാ ഉം ഭയ അതെന്ന ഒരേദിവസം കഴിയുംമ്പ്അയ്യോ എന്ത് കൊട്
എന്താഉണ്ടാക്കും എന്താഉണ്ടാക്കും അത് ഒരാക്ക്പറ്റണ ഒരാക്ക്പറ്റൂല്ല അങ്ങനെ കേക്കാറോ
എന്റെ മൂത്തവനെ ഏ ഏഴിലേക്ക്ആയിന്ന് പറഞ്ഞിട്ട് കാര്യല്ല അവൻ എരിവ് തൊ
ആഹ് ഇവിടെ അങ്ങനെ തന്നെയാ അതിനും വണ്ടി രണ്ടാമത്തത് നല്ലോരു
ആ അവിടെയും അങ്ങനെ തന്നെ അപ്പൊ ഇവനെ നമ്മള് കോഴിക്കറി അല്ലെങ്ക മീൻറിയൊക്കെ വെക്കാൻശിവൻ എന്നോടൊന്ന് സ്വകാര്യ മായിട്ട് റയും ഒരു അമ്മ എരി് കുറച്ച് ഇട്ടാതിയിട്ട് അത് കാരണം കൊണ്ട ഇ കറികളന്നുംങ്ങനെ വെക്കില്ല ഒരു ചമ്മന്തി നല്ല ടേസ്റ്റ് പിടിച്ച എരിവ് കൂടിപ്പോയ ആശ തെന്നിട്ടില്ല
ആഹ്
അങ്ങനെ എങ്ങനെക്കെയാണ് അവിടെ വീട്ടില് കാണുന്നത് അതല്ലേ അങ്ങനെയണ് കാര്യം ന്റ മോൾട പേരന്തപ്പാ
പിസ
ആ രണ്ടാമത്തവന്റെയോ
വജൻ
ആഹ് ആഹ്
നീ എവ്‌ടാ
മോന്റെ പേര് വൈഷ് ണവ് മോൾടെ പേര് വൈഗാലക്ഷ്മി
ആഹ്
പിന്നെന്നാ വിശ് ഷങ്ങള് ഉച്ചക്ക് ആഹ് ഫുഡ് കഴിച് ചേയ്ഞ്ഞ് ഇപ്പോ വീട്ടി ചെല്ലുമ്പോ ചായ വെച് ച്ചിട്ടുണ്ട് ഏഹ് കാലത്ത് ഞങ്ങള് പാൽ ചായ കുടിക് അ വൈയ്യിട്ടാവുമ്പൊ കട്ടനാണെ രണ്ടു നേരം പാലിച്ചയാവുമ്പ ഒരു മട്ടി പോരില്ലോ അപ്പ കട്ടൻ ചായ ചെട്ടുണ്ട പിരി പില്ലെങ്കി വീട്ടിൽ ചെന്ന് ചായ വെച്ച് ന്തെങ്കിലും പാപ്പൊക്കെവിടുന്ന് മേടിച്ചൊണ്ട് പോയി ചായൊക്കെ കുടിച്ച് ബാക് ത്തെ പരിപാടി തുടങ്ങുള്ളൂ ആറര ആറര ആവുമ്പോളേക്കും ചെല്ലും വീട്ടില്
ആഹ് അപ്പൊ പിന്ന എപ്പഴാ ഫുഡ് കഴിച്ചു കിടക്കുക
ഫുഡ് നമ്മള് ചോറിനിപ്പ വെക്കണ്ട കൂട്ടാനൊക്കെ വെച്ച് കഴിയുമ്പോ ഒരു ഒമ്പതര ഒമ്പത് ഒമ്പതര ഒമ്പതര ഒമ്പതര തുടങ്ങി ഒരു പത്തുമണിക്കുള്ളിൽ നമ്മള് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് ഒരു പത്തര പത്തേ മുക്കാലാവുമ്പോളേക്കും കിടക്കും മഴയൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട ടിവി ഒന്നും കാണാൻപറ്റില്ലാലോ അപ്പോ വേഗം
ആ ആ
അങ്ങനെ ഉച്ചക്ക് ഉറങ്ങുവോ പിള്ളേര് കിടന്ന്
ഞാ ഉറങ്ങും
അതെ ക
ഹി ഹി ഓരോറങ്ങൊന്നില്ല ഓരോ
ഹലോ ഹലോ ഹലോ ചേച്ചി കേക്കണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ